ആഹ് കേൾക്ക്‌ന്നുണ്ടോ
ആഹ് കേക്ക്‌ണ്ട് ഹലോ
ആഹ് ഹലോ.
ആഹ് ക്ലിയറാവ്ണ്ടോ
ആഹ് ഇണ്ട് പറയ്ണ് ക്ലിയറാണ്
ഉം നമ്മള് നമുക്കിപ്പ എല്ലാർക്കുല്ല പ്രശ്നാണല്ലോ ഹെയറ് മുടി കൊഴഞ്ഞു പോണരു ബുദ്ധിമുട്ട് നല്ലണായിട്ട് വര്ണ് ണ്ട് ഇപ്പംഎല്ലാർക്കും ഹലോ ഹലോ
ഫോണൊന്ന് എട്ത്ത്ക്ക്‌ വെക്കി ക്ലിയറാവ്ണ്ല്ല.
ആഹ് ഇപ്പൊ കേക്ക്‌ണ്ടോ
ആഹ് ഇണ്ട്
ആഹ് അല്ല മുടി കൊഴിഞ്ഞ് പോണ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ എല്ലാർക്കുണ്ടല്ലോ. കേൾക്ക്ന്നില്ലേ? ആഹ്
ക്ക്‌ന്ന്ണ്ട്.
ആഹ്, ഇപ്പൊ ചൂട് കിരണം, ഞമക്ക് ടെൻഷൻ വരുന്ന സമയത്തൊ ക്കെ ഇത് സംഭവിക്ക്‌ണ് ണ്ട്. നല്ല ശക്തിയായിട്ട്ള്ളെ ചൂട്ള്ളെ സമയത്ത് നന്നായിട്ട്ണ്ടാവും. ചില ചില ചെ ചെലേ ബാത്ത് സോപ്പ്കള് അതേള്ളൊരു
സോപ്പ് തലക്ക് പറ്റൂല. ഉം ഷാംമ്പൂ ഷാമ്പു അതാണ് തലക്കൊക്കെ ഏറ്റവും നല്ലത്.
ആഹ് ചൂട്ല്ലേ അങ്ങനെ ചെല ചെലേ സോപ്പ് തേക്കുമ്പോ അധികായിട്ട്ള്ള ഒരു കൊഴിഞ്ഞ് പോക്കല്ണ്ട്. അതിനൊരു പരിഹാര ആയിട്ട്ല്ലോ ചിലാ ഏ എണ്ണകളൊക്കെ കേക്ക്‌ന്ന്ണ്ട്, ങ്ങള് ഏതെങ്കിലും ഇതുവരായ്ട്ടങ്ങനെ ഉപയോഗിക്ക എന്തേലും
ആയുർവേദിക്കായിട്ട്
ആയുർവേദിക്
ആഹ് വീട്ടില് ഇണ്ടാക്കീട്ട്ണ്ട്. എണ്ണ ങ്ങനെ മുടീ നല്ല നീര് കെട്ടിന് അങ്ങൻത്തീനൊക്കെ, തലക്കൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടീട്ട് ഒരെണ്ണ. നമ്മളെ രാമച്ചത്തിന്റെ വേര് കൊണ്ട്.
ആഹ് രാമച്ചം ന്ന് പർഞ്ഞാ തന്നെ അതന്നെ തണുപ്പാണ്. രാമച്ചൻ എന്നും നല്ല തണു
ആഹ് തലക്കൊര് കുളിര് കിട്ടാൻ വേണ്ടീട്ട് തേയ്ക്കും. നമ്മളേ നല്ല പ്യുവർ കോക്കനട്ട് ഓയിലില് അത് ഇതാക്കിയിട്ടാണ് രാമച്ചട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അങ്ങനെ. രാമച്ചന്റെ വേര്.
വേര് വേര് ആഹ്. അതെങ്ങനെ നമക്ക് കടകൾന്നൊക്കെ വാങ്ങാൻ കിട്ട്ണ്ടാവുലേ അയ്ന്റെ വേരൊ
ആഹ് രാമച്ഛൻ ചോയ്ച്ചാ വേര് ചോയ്ച്ചാ മതി കിട്ടും.
അത് തേച്ചിട്ടെങ്ങനെ ഞമ്മള് ആഹ് സോപ്പുപയോഗിക്കണോ പിന്നെ അത് തേച്ച് കഴിഞ്ഞാല്?
ആഹ്, നമ്മള് സാധാ പിന്നെ കുളിക്ക്ണെ പോലെ ത്തന്നെ നമ്മളൊര് എണ്ണയായിട്ട് തലക്കൊര് സുഖത്തിന് വേണ്ടിയിട്ടും, നീര് കെട്ട് അയ്നൊക്കെ ഒന്ന് കൊറയാൻ വേണ്ടീട്ടൊ ഒര് എണ്ണായിട്ട് ഉപയോഗിക്ക അത്രൊള്ളു. സോപ്പെന്നെ ഉപയോഗിക്ക. പക്ഷെ നമ്മക്ക് തലക്ക് സോപ്പ് പ്പ് നല്ലതല്ല. സോപ്പ്നേം കാട്ടിലും ഷാമ്പു ഉപയോഗിക്ക. ഇപ്പൊ കൊറേ ഹെയർ വാഷാള് വന്നിട്ട്ണ്ട്. ഹെയറ് വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്ക്ണ ഓരോരോ സാധനങ്ങള്, ക്രീമാള്. അതായിരി ക്കും ഒന്നൂടി ബെറ്റ്റ്. സോപ് ഇപ്പൊ ചൂടാണ്, പറ്റണംന്നില്ല. അതുപോലെ മൊഖത്തിനൊക്കെ സോപ്പ്
ആഹ് ചെല ചെലേ സോപ്പാള് മൊഖത്തിന് കുരുണ്ടാക്ക്ണീ അങ്ങനെ കൊഴുപ്പടങ്ങി നിക്ക്ണെ സോപ്പാളൊക്കെ
ഉം ഉം. മൊഖത്തിനൊക്കെ ന നമ്മള് സ്കിന്നിനനുസരിച്ച് സ്കിന്നിന്റെ ടൈപ്പനുസരിച്ചിട്ട് ഡോക്ടറെ കൺസൾട്ടെയ്തിട്ട് ഓരോരൊ ഫെയ്സ് വാഷ് അതുപോലെ, നമ്മളെ ഫെയ് പണ്ട് കാലത്ത് നമ്മള് മൊഖം നോക്കാത്ത പോലല്ല ഇപ്പൊ കാലത്തിനനുസരിച്ച്ട്ട് നമ്മള് നമ്മളെ ബോഡി നമ്മള് നല്ലോണം നോക്കിം കൊണ്ടിരിക്കണം.
അതെ അതെ ഉം. ഇപ്പൊ തുളസിന്റെലൊക്കെ ഇട്ട്ട്ട് എണ്ണതാക്കിയാല് നല്ലതാണ്. തുളസി നമ്മളെ രാമ ച്ചന്റെ പോലെ തന്നെയാണ് തുളസി. നല്ല തണുപ്പാണ്. തുളസി ഇങ്ങനെ എണ്ണീല് നല്ലൊണം പെട്ടെന്ന്ട് ക്കാൻ പാടില്ല
ഉം
അത് ഞമ്മള് ഉം. നമ്മള് ശരിക്ക് നമ്മള് വീട്ടില്ണ്ടാക്ക്യെ കോക്കനട്ട്
കറിവേപ്പില മുടിക്ക് കളറ് നല്ലോം കൂട്ടാനൊക്കെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ചെമ്പരത്തീ, പിന്നെ ചെമ്പരത്തി താളിണ്ടാക്കീട്ട് സോപ്പിന് പകരം ഉപയോഗിക്കോലോ
ആഹ്, ചെറുപയറ് പൊടി നല്ലതാ. ആ ചെറുപയറിന്റെ പൊടി പാക്കറ്റ്
ആ തലക്കൊക്കെ അങ്ങനത്തെ സോപ്പിന് സോപ്പ് ഉപയോഗിക്കാതെ ഇങ്ങനത്തെക്കെ ഉപയോഗിക്കാ നല്ലത് കാരണം സോപ്പ് ഇതാക്കുമ്പോ നമ്മളെ ഫേസിനും അത് അറ്റാച്ചഡ് ആകും ഫേസ് അങ്ങനെ സോപ്പ് തീരെ പറ്റൂല അത് ഒര് ഫേസ് വാഷ് അതുപോലെ ഓരോ മോയ്സ്ചറൈസർ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഫേസ് നല്ലോണ്ണം നോക്കേണ്ടത് സോപ്പ് മാക് സിമം ഉപയോകി ഉപയോഗികാത്തിരിക്കാണ് ഫേസിന് ഏറ്റവും നല്ലത്
ഏറ്റവും നല്ലതതന്നെ നമ്മള് താളി തേക്കുമ്പോളേ ചെമ്പരത്തിന്റെ താളി തേക്കുമ്പോ നമ്മൾ ചെറു താളി കൊറച്ചേരം കുളിക്കണീന്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പേ താളി തേച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അര മണിക്കൂർ നേരം അത് നല്ല തലൽ നല്ല പുടിപ്പിച്ച് നിർത്ത
ഉം
പിടിപ്പിച്ച് നിർത്തിയിട്ട് പിന്നെ ഞമ്മളൊക്കെ ഒരു താളിപ്പൊടി വാങ്ങൻ കിട്ടും ചെറുപയറിന്റെ താളിപ്പൊടി ചെറുപയറിന്റെ നല്ല പാക്കറ്റ് ആയിട്ട്ന്നെ കിട്ടും അതുകൊണ്ട് മാത്ര ത്രം കഴുകിയാല് നല്ല തണുപ്പും ഉണ്ടായിരിക്കും ത തല മുടിക്ക്
ഉം
നല്ല കറുപ്പും നീളം മുടി കൊഴിച്ചിലൊക്കെ കൊ കുറയും അതിന് പറ്റിയരു മരുന്നാണ് ചെറുപയറിന്റെ പൊടി
ഉം
ഉം ഈ രാമച്ചന്റെ പോലെ തന്നെ
ആ അതുപോലെ ഉലുവ ഉലുവ വെള്ളത്തിലിട്ടിട്ട് അത് തലക്ക് നല്ല നല്ല തണുപ്പ് വരും രാത്രിയൊക്കെ മുടി നീളം കൂടാനൊക്കെ ഉലുക നല്ലതാ രാത്രി ഉലുവ വെള്ളത്തിൽ ഇട്ടിട്ട് പിറ്റേ ദിവസം അ വെള്ളം സ്കാപ് പ്പില് തേക്കാ എന്നിട്ട് പിറ്റേന്ന് വാഷ് ചെയ്ത് കളയാ അത് സോപ്പ് ഉപയോഗിക്കാതെ കഞ്ഞിവെള്ളം കൊണ്ട് വാശ് ചെയ്യണെന്നുണ്ടെങ്കില്
ആഹ് ആഹ് ആഹ കഞ്ഞിവെള്ളം ഒന്നും കൂടി തണുപ്പാണ് ആ ഇന്ന ഇന്നത്തെ ക ഞ്ഞിന്റെ വെള്ളം എടുക്കാൻ പറ്റൂല ഇന്നത്തെ നാളെ എടുക്കണം ആ ന്നിട്ട് അത് ഉപയോഗിക്ക അതുകൊണ്ട് കേഴകി കളഞ്ഞാല് നല്ല നല്ല തണുപ്പുണ്ടാവും കഞ്ഞിവെള്ളം പൊതുവേ തണുപ്പാണല്ലോ
ആഹ
നമ്മളെ ഈ നെല്ലുത്തരി ചുവന്ന അരി ഉണ്ടല്ലോ നെല്ലുത്തിങ്ങാണ്ട് എടുക്കണ ച ചുവപ്പ് കളറില്ലരി
ആ ആ
ആ ആ അരിന്റെ കഞ്ഞിവെള്ളം ഇന്ന് നാളത്തെ വെക്ക
ആ് ന്നട്ട് ആ വെള്ളം കൊണ്ട് അതന്നുകൂടി നമ്മള് സാധാ നമ്മള് കടെന്ന് വാങ്ങണഅരിനേക്കാളും ഒന്നുകൂടി തണ പ്പ് കൂടിയ അരിയാണ് നെല്ല് നെല്ലിന്റെ അരി നെല്ല് കുത്തി എടുക്കണ അരി ഇപ്പൊന്നും അങ്ങനത്തെ അരി എവിടെ ഇല്ലല്ലോ അഹ് കിട്ടാനും പണിയാണ് ഇപ്പ ചെല ചെലെ സമയങ്ങളിൽ അത് വാങ്ങാൻ കിട്ടും കടകളിൽന്ന് എല്ലാ സമയത്തും അത് കിട്ടൂല ചെലെ സമയത്ത് അത് വാങ്ങാൻ കിട്ടും അപ്പൊ അത് അത് വെച്ചാല് അത് അതിന്റെ കഞ്ഞിവെള്ളം ഇന്നത്തത് നാളെ ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് മുടി നല്ലും കഴുക സോപ്പ് തേക്കാൻ തേക്കാൻ പറ്റില്ല
ഉം
അങ്ങനെയും മുടി കൊഴിച്ചലിന് ഒരു പരിഹാരം ണ്ടാവും
അങ്ങനെ ആയുർവേദിക് ആയിട്ട് നോക്കയാണെങ്കിൽ ഒരുപാടുണ്ട് പണ്ട് കാലത്ത് പോലെയല്ലായി ഇപ്പൊ നമ്മള് ബോഡി നല്ലോണം നോക്കണം. പണ്ട് നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. പക്ഷെ അന്നത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മളുടെ ബോഡിക്ക് അനുയോജ്യമായിട്ടായിരുന്നു.
അ ഇപ്പ എങ്ങനെ നിക്ക ചൂടാണെങ്കില് വളരെ ചൂട് നാ പത്തഞ്ച് ഡിഗ്രി നാപ്പത്താറ് ഡഗ്രി ക്കെ ചൂട് അങ്ങനെയാണല്ലോപ്പോൊ അത് നമ്മള ആ അത് നമ്മളെ തലക്ക് നേരിട്ട് വരുമ്പോളേ നമ്മുക്ക് തലക്ക് നല്ല ചൂട
ഈ ക്ലൈമാറ്റ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ആവണത് നമ്മളെ ബോഡിക്ക് അക്സെപ്റ്റബിൾ ആവണ എന്നില്ല
ആ അതെ അതെ അതെ പിന്നെ പിന്നെ നമ്മളെ ശരീ ആ തലക്ക് വരുന്ന ചൂട് കുറയാൻ പറ്റിയാല് നമ്മളെ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരുരിതാണ് ഈ മുടികഴിച്ചിലും ഇതൊക്കെ ഉണ്ടാണ സമയത്ത് ടെൻഷൻ കൂടുമ്പോഴൊക്കെയാണ് ഇത് ഉണ്ടാവുക. ഒന്നുക നമ്മുടെ മനസ് റിലാക്സ് ആകട്ടെ ടെൻഷൻ ഒഴിവാക്കും ഈ എക്സാം സമയത്തൊക്കെയ ആണ് കുട്ട കുട്ടികൾക്ക കൂടുതലായിട്ട് മുടികൊഴീന് ആഹ കൂടുതൽകൊഴിയ അപ്പൊ അതിന് പിന്നെ ചൂട് നല്ല സമയത്ത് ആ സമയത്ത് എന്താണ വെച്ചാ തണുപ്പുള്ള വസ്തുക്കള് നമ്മൾ കഴിക്കാൻ നോക്കണം. ശരീരം തണുപ്പാക്കിയിട്ട് നിർത്താൻ ശ്രമിച്ചാല് മു തല ചൂടാ യിങ്ങാണ്ട്
എന്ന്
അതിനി ഇപ്പോ കൊറെേ പ്രശ്ന പരിഹാരങ്ങൾണ്ട് യോഗ ആയിട്ടും മനസ്സ് റിലാക്സ് ആവാനില്ലത് അതൊക്കെ മുടി കൊഴിയാന് പരിഹാരാവും.
ഉം
കൊഴിയല് ഒഴിവാവാന്
ഉം
അങ്ങനെ അപ്പൊ മനസ്സും ശരീരവും കൂടി ഒത്ത് വരുമ്പോഴൊള്ളു നല്ല നമുക്ക് നമ്മളെ മുടി നല്ല ശരിക്ക് സൂക്ഷിക്കാൻ പറ്റൊള്ളു. പിന്നെ ഉം മനസ്സിന് സന്തോഷം നൽക്ണ കാര്യങ്ങളില് ഏർപ്പെടാ. പിന്നെ നല്ല ചൂടുള്ള സമയത്ത് തണുത്ത വസ്തുക്കള് കഴിക്കാ ചെറുപയം തണ്ണിമത്തന് ഒക്കെ നല്ല തണുപ്പാണല്ലോ
ഉം
ഉം ചൂടുള്ള സമയത്ത് കഴിക്കാൻ പറ്റിയതാണ് ഞമ്മളെ കാവ്ത്ത്ണ്ടല്ലോ നല്ല തണുപ്പുള്ളരു വസ്തുവാണത്
ഉം ഉം
കാവ്ത്ത് ആഹ് അത് കഴിച്ചാല് നമ്മള് നല്ല ചൂടുള്ള സമയത്ത് നമ്മളൊര് ഒര് നമുക്കൊരു ഒരു ഒരു നേരത്തെ ഫുഡ്ങ്ങട്ട് ഒഴിവാക്കീട്ട് ചോറ് ഒഴിവാക്കീട്ട് ഒരു നേരം നമ്മള് കാവ്ത്ത് വെച്ചിട്ട് കഴിക്കാണെങ്കി നല്ല തേങ്യോക്കരച്ച് നല്ല ഫുഡായിട്ട് കഴിക്കയാണെങ്കി നമ്മളെ ശരീരത്തിനും നമ്മളെ തലക്കും നമുക്ക് മൊത്തത്തിലൊരു ശരീരത്തിനൊരു തണുപ്പാണത്.
എഹ് എഹ്
ആഹ് അത് ഇപ്പൊന്നും അവൈലബിള് അല്ല അങ്ങനെ എല്ലായിടത്തുന്നും കി ട്ടാണില്ല ഞാപ്പഞതിക ആദ്യൊക്കെ പൊതുവേ അത് ആഹ് ആദ്യൊക്കെ പൊതുവേ അത് വീട്ടില് കൊറേ ഇണ്ടാക്കിരുന്നു. അവ് സുലഭായിരുന്നു അന്നൊക്കെ പണ്ടൊക്കെ. ഒരുപാട് വീട്ടിലൊക്കെ ഇണ്ടാക്കി അന്നന്നത് ഇപ്പളാ അതിന്റെ ആളുകൾക്ക് അതിന്റെ വെലൊക്കെ മൻസ്സിലാവ്ണ.
ആഹ് പണ്ടത്തെ അവൈലബിലിറ്റി അല്ലല്ലോ ഇപ്പൊ മാർക്കറ്റ്. ഒരുപാട് കാര്യങ്ങളും പറഞ്ഞു അതുപോലെ നമ്മളെ ബോഡി നോ ക്കണെങ്കിതന്നെ ഒരു സെൽഫ് റോട്ടീന് സെൽഫ് കെയർ നല്ലോണ്ണം വേണം. നല്ലൊരു ആരോഗ്യംള്ളൊരു ബോഡി കിട്ടും. ഫുഡിലാണെങ്കിലും അതുപോലെ മൈഡിന്റെ കാര്യങ്ങളാണെങ്കിലും മെൻഡറ് റിലാക്സേഷൻ ആണെങ്കിലും എല്ലാത്തിനും നമ്മള് നല്ലൊരു റൂട്ടീനന്നെ വെക്കണം പണ്ട് നടന്ന പോലെ ഒരു ചിട്ടല്ലാത്ത രീതിയില്ള്ള ഫുഡ് അതുപോലെ നടത്തം കാര്യങ്ങള് ചെയ്ത ഇന്നത്തെ കാലത്ത് ബോഡിക്ക ഹ് നല്ലോണ്ണം എഫക്ട്യ്യും.
അതെ അതെ പണ്ട് എന്ത് കഴിച്ചാലും ഒരു പേടി എന്ത് കഴിച്ചാലും ഇന്ന സമയംന്നൊന്നും നോക്കണ്ട കാര്യം തെന്ന ഇല്ലഇപ്പ ഇന്ന അങ്ങനെയല്ല ഇന്ന് നല്ല ചൂടുള്ള സമയത്ത് നമ്മള്പ്പോ ചിക്കൻ കഴിച്ചാല് ഞമ്മളെ ശരീരഹ് കാണിക്കും
അതെ കൂടുതല് ഫുഡ് കഴിച്ചാ അത് എഫക്ട്യ്യും ബോഡിക്ക് പിന്നെ
അതെ ചൂട്ള്ള ഭക്ഷണം കഴിക്കുമ്പോ അത് നമ്മളെ ശരീരത്തിന് പ്രത്യേകായിട്ട് കാണിക്കും
ഉം
പണ്ടൊന്നും അങ്ങനെ ശ്രമിക്കണ്ട കാര്യംതന്നെ ഇല്ല. അന്നൊന്നും ഇ പ്രശ്നംന്നും വല്ലാതെ ഇണ്ടാവും ചെയ്തിരുന്നില്ല ഈ മുടികൊഴിച്ചിലുതൊക്കെ വര്ണെന് ഇങ്ങനെക്കെല്ലൊരു കണ്ട്രോൾഡ് ഇല്ലാത്തതാവോണ്ടാണ് നമ്മക്ക് ഈ സംഭവങ്ങളൊക്കെ ഇണ്ടാണത് മുടിയൊക്കെ കൂടുതലായിട്ട് കൊഴിഞ്ഞ് വര്ണതും പ്പ അത് ന്നും അങ്ങനെ ല്ല പിന്നെ ഇപ്പ കൊറേ എണ്ണകളും കിട്ട്ണ് ഇണ്ട് മുടികൊഴി ച്ചിൽന് ല്ലേ എണ്ണ ആയുർവേദിക് അതെ ഒരുപാട് എണ്ണകളും ഒക്കെ വാങ്ങാം കിട്ടണ്. എങ്ങനെ ഞമ്മള് പൊറ്ത്ത്ന്ന് വാങ്ങ്ണേക്കാളും നല്ലത് നമ്മക്ക് വീട്ടിലന്നേണ് വീട്ടില് എന്ത് അതെ പൊർത്ത്ന്ന് വാങ്ങ്ണത് എന്തും ഒഴിവാക്കി നമ്മള് ഹോംമെയ്ഡ് ആയ്ട്ട്ള്ള ഇത്ണ്ടാ ഞാനങ്ങനെ ഉപയോഗിക്കാറ്ണ്ട്. തൊളസിന്റെ എലയൊക്കെ ഇട്ടിട്ട് ഒര്റാശ്യം അങ്ങനെ ചെയ്തിട്ട് നല്ലതായിരുന്നു അഹ് പെട്ടെന്ന് ഇട്ക്കാം പറ്റില്ലട്ടോ തുളസിന്റെല നല്ലോണം ഞമ്മളെ എണ്ണങ്ങട്ട് കറുത്ത് വര്ണം ബ്ലാ കളർല്ങ്ങട്ട് കറുപ്പായിട്ട് വര്ണം അപ്പോഴുള്ള ആ എണ്ണന്റെ ഒരു ആ തുളസിന്റെതും ചെമ്പര ത്തിന്റെലിം പിന്നെ നമ്മളെ ചെമ്പരത്തിന്റെ പൂവും ഇടാ യലിം പൂവൊക്കെ
ആഹ്
ആ എണ്ണേല്ടാ അപ്പത് ഒന്നുകൂടി ഒര് തണുപ്പ്ണ്ടായിരിക്കും അത് ന ല്ലണം തളച്ച് ആ അതിന്റെഎല്ലാം അ എണ്ണയിലേക്കുംചേരണം. അപ്പ ആ വൈറ്റഎണ്ണ നമ്മളെ വീട്ടില്ണ്ടാക്കണ എണ്ണയാവുമ്പോ അത് ഒന്നുകൂടി കറുത്ത് വെരും ആഹ്